ഹലോ ഹലോ ഹലോ
ഹലോ കേക്കണില്ല
ആഹ കേക്ക
ഹലോ
ഹലോ ഇഖോട് കേക്കുന്നുണ്ട്
ക്ക
ഹലോ
ഉ
ഹലോ
ഹലോ കേക്കനിലെ
ആഹ കേക്കുന്നുണ്ട
എന്താ പാട് സുഖല്ലേ
ആഹ് സുഖാണ് ഞാൻ പറയണ എത്താണല്ലേ
ഇപ്പൊ ക്ലിയർായി
ആഹ അതെ ആഹ മഴ എണ്ടാ അവിടെ
മഴ എവിടെ എവിടെ ഇങ്ങനെ മൂടിക്കട്ട് നിക്കണ്ട്
ആഹ അതുപോലെ തന്നെ ഇരട്ട് കുത്തിങ്ങൻ നിക്ക
ആ ആ
ആ അതാണി റേഞ്ചിന്റെ പ്രശ്നം വരണതേ ഓ ച ചായ ഒരു ഏഴ് മണി ഈ സമയൊന്നും ചായ കുടി കൂല ഉച്ചക്കത്തെ ചോ ഉച്ചക്കത്തെ ചോറ് കൊറേ വൈകീട്ടേ കഴിക്ക ഇന്ന് നേരം വൈകി ആ ഇന്ന് നേരം
വൈന്നേരം ചായപരിപാടി ഒന്നും
ആ നാല് മണിക്കിള്ള പരിപാടില്ല ഞങ്ങള് ഞ്ഞി ഓ മോന്ണ്ട് ചെറുത് അവൻ ഗ്രൗണ്ട്ക്ക് പോയിരിക്കാണ് കളിക്കാനപ്പം കളി കഴിഞ്ഞ് വരുമ്പോ അവന് നല് നല്ല വെശ്പ്പായി ആ അപ്പൊ അവന് ഇണ്ടായി കൊടു നോക്ക്മ്പോ അതിന്റെ കൂടങ്ക് കയ്കും
ആ പിന്നെ രാത്രി കഴിക്കൂലേ
ആ ഏഴ് മണിക്ക് ലേറ്റ് ആയിട്ടേ കഴിക്കുള്ളേ
ആ ആ ആ
ആ ഞമ്മള് നാല് മണിക്ക് കുടിക്കണ ചായ ഏഴ്‌ മണിക്ക്
ആ ആ
ഉം അങ്ങനേം കഴിക്കാം ആഹ് രാത് ഉം
എന്തേ രാത്രി ആ ചോറന്നാണ്
ആ ചപ്പാത്തി പരിപാട്യൊന്നുല്ലാലെ
എങ്ങനാ
ചപ്പാത്തി പരിപാടിയൊന്നും ഇല്ലാല്ലേ
ചപ്പാത്തി പരിപാടി ഇണ്ടായിരുന്നെനു ഇപ്പ നിർത് പീച്ചിക്ക്ണ്
അതെന്താ
മതിയായ
ഓ നിർത്
ആ ഉം ആ ചപ്പാത്തി എനക്ക്ഷ്ടല്ല എനക്ക് എന്റെ ശരീര ത്തിന് പറ്റണില്ല ഗോതമ്പ്
ഗോതമ്പേ എനിക്കുംഷ്
ആ ആ എനിക്ക് രുചിയൊക്ക ഇഷ് ട്ടാണ് പഷെ വയ വയറിന് പറ്റണില്ല അത് വയങ്കര ചൂടാ തോന്നണുലേ ഗോത്
ആ വയറുവേദന വരുണ്ടാവും ചേലെ ആ ചെലേർക്കു പറ്റൂല തോന്നണ്.
ആ രാവിലെയും പറ്റണില്ല രാവിലെയും കഴ് കുലേ?
ആ ആ ആ
ഉം രാവിലെ ചപ്